ഓ ഹലോ ഹലോ
കട്ട
ആഹ് ഹലോ ഹലോ ആഹ് കേൾക്കണ്ടോ? ആ ആ കേൾക്ക്‌ണ്ടോ? ഹലോ ഹലോ കേൾക്കാൻ പറ്റുണ്ടോ?
ആ ണ്ട്ണ്ട് എന്താ
എറേഞ്ചിന്റെ ഇഷ്യൂണ്ട് തോന്നനെ നല്ല വർത്താനം അങ്ങനെ പോണ് ഉം
ഭക്ഷണൊക്കെ കഴിചൊറ
ആഹ് ആഹ് ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല അവിടെ കളി കാണാ കാക്കിം ഞാനും കഴിച്ചിട്ടില്ല ഓല് കളി കണ്ട് കഴിഞ്ഞിട്ട് കഴി കഴിക്കരുന്നിട്ടേ
ഓ കളിയെപ്പളാ തീരാപ്പോ
അത് പൈതിനൊന്നര പന്ത്രണ്ട്ര മണിയ ആവുമ്പോത്ത തീരു പറഞ്ഞി അതെകഴിഞ്ഞിട്ട് കഴിക്കാ കരുതി ഒര് ക്കുറെ ആൾക്കാാര് ണ്ട് ഔടെ കാണന്ന് ഞാൻ കാണുണില്ല ഇല്ലില്ല അവിട മുത്തശ്ശന്മാരും ഒലൊക്കെ ണ്ട് അപ്പൊ
ഏഹ് മക്ക മക് മക്കളൊക്കെ ഉറങ്ങിയൊ?
ഓ മക്കള് കടന്നു മ്മ് ചെറിയെ ചെറുത് നാല് മാസയിട്ടുള്ളു ഓളങ്ങനെ ഓർക്കയനു
ആ വെൽദത്രെ
പിന്നെ വല്യ മോൾക്ക് അഞ്ച് അഞ്ച വയസ് അഞ്ചാം ക്ലാസ്സില്
ആഹ്
അഞ്ചാം ക്ലാസ് പഠിക്കാണ് വല്യ മോള് ആഹ് ആഹ് പിന്നെ ഒരു മോനുണ്ട് രണ്ടാം ക്ലാസ് പഠിക്കണേ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കേൾക്കുന്നില്ലേ ചെറതൊന്നും കേൾക്കുന്നില്ലട്ടോ ഇങ്ങള് ഭക്ഷണം കഴിച്ചോ?
ഉം
ആഹ് ആഹ് ഭക്ഷണം കഴിച്ചോ കടന്നോ ആഹ് ക്കളൊക്കെ
ഉം മക്കള് വലുത് രണ്ടാള് വലീയൊരു പട്ടം കഴിഞ്ഞ് ഒരു ജോലിക്ക് കേയറി പിന്നെരു മൂന്ന് മൂന്നാമത്തെ ക്കിന് വലിയൊരുള് ചെറുത്
തന്നെ ആഹ് ആഹ്
ആഹ് ഹസ്ബന്റ് ജോലിക്ക് പോന്നുന്നു ആഹ്
ആഹ് ആഹ് ആഹ് പൂണ്ട്
ആഹ്
പിൻ പിന്നെന്ത് ഒക്കെ നല്ലേ എല്ലാരും കേടുന്നുണ്ടാവ ല്ലേ
ആ ആ ഹൈവേ
ഇല്ല ഇപ്പൊ കൊഴപ്പില്ലട്ടോ ഇപ്പൊ കേൾക്ക്ണ്ടേ എന്തേന് സ്പെഷ്യൽ എന്തേനു ഇന്ന്
ഇന്നോ ഇന്ന് പെഷ്യല് റഞ്ഞാല് മ് വിരുന്നുകാരുണ്ട് ഞങ്ങ അപ്പോ അവരെ ഓരോ സ്ഥലത്ത്ക്ക് ഇങ്ങനെ കൊണ്ടു പോകയായി ആ കേൾക്കണീല്ലെങ്കി കട്ടാക്കടാ റേയ്ഞ്ച് കൊറവാണവിടെ
ആഹ് അപ്പൊ ഉം മോരോ അവരെ കുടുംബക്കാ ഞങ്ങളെ കുടുംബക്കാരെ വീട്ടുകാർക്കും പോയി പിന്നെ ന്താ രാത്രി ടിഫനഴിക്ക അപ്പൊ ഇന്ന് അപ്പണ്ടാക്കി മ് പ പാൽ കപ്പ ചട്നി അങ്ങനെ ഓരോ ഇന്ന് ഉച്ചക്ക് ബിരിയാണി ഉണ്ടാരുന്നു ബീഫ് ബിരിയാണി അങ്ങനെ ഓരോ സ്ഥലത്തുക്കൊക്കെ കൊറെ കാണാന് വേറെ കേൾക്ക്ണില്ല്യാ റേയ്ഞ്ച് വിഷയോണ്ടോ ഇത് പന്ത് പന്തുകളിണ്ടായ കൊണ്ടെ റേയ്ഞ്ച് കിട്ടാതായുള്ളു അതാ കേക്ക്ണ്ടോ എന്തായാലും എന്ക്ക് കേൾക്കണില്ല നിനക്ക് കേൾക്ക്ണ്ടോ അറിയില്ല ഇന്നെന്താ ഫുഡ്